എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷാണ് നിങ്ങൾക്കോ സുഖല്ലേ
ആഹ് സുഖം എന്താണ് ആരവിടെ ഭയങ്കര സൗണ്ടൊക്കെണ്ടല്ലോ
ആഹ് ഞങ്ങളിവിടെ ഉമ്മന്റെ വീട്ടില് പെരുന്നാളൊക്കെല്ലേ
ഉം ഉം ഉമ്മമാരോടൊന്ന് മിണ്ടാ ഉമ്മമാരോടൊന്ന് മിണ്ടാതിരി ഉമ്മമാഒന്ന് മുണ്ടായിരിക്കാൻ പറഞ്ഞ മ്മമ്മാ മ്മാ അല്ല ഞാൻ വെറുതെ പറഞ്ഞാ ട്ടോ ഉമ്മമാര് അറിയുമ്പളേ നമുക്ക് ഉമ്മമാരില്ലാഞ്ഞാൽ ആ വീട്ട്ക്ക് ചെല്ലുമ്പ തന്നെ ഒരിത്ണ്ടാവൂലല്ലോ എന്താ പറയാ ഇവിടെ ഞങ്ങൾ ആഹ് ഇന്ക്കും എന്താ പറയാ ഉമ്മ ഉമ്മ ഇല്ലാത്തപ്പോ ഇനിക്ക് പോകാനൊരിഷ്ട്ടല്ല കാരണം ഞങ്ങളെ വീ നല്ല രസാണ് ഇപ്പെന്താ പറയാ ഒരു ഒരു എത്ര നമ്മള്ച്ച് പുതിയതായിട്ടമ്മള് എത്ര സാ ന്യൂജ എന്ത് ചെയ്താലും ഇവിടെ വെള്ളട്ക്ക പിന്നെ എന്താ പറയാ ഫുഡ് വെക്കാന്നൊക്കെ പറയണത് ഒരു വെറൈ റ്റിയാ കാരണം ഫുഡാ ദ്യം വെള്ളം വെച്ച് അത് വെള്ളം ഫ്ലാസ്കിലേക്കെ കൊഴിച്ച് നമ്മൾ അങ്ങനൊന്നും ചെയ്യൂല നമ്മക്ക് വെള്ളം ആവശ്യണ്ടെങ്കി നമ്മള് ഗ്യാസ്മെ വെക്ക പക്ഷേ അഉമ്മമാരത് കൈപ്പാടാവുമ്പോ അത് വേറൊരു രസാണ് ട്ടോ പിന്നെ വള്ളം വരുമ്പൊക്കോരു രസം ഞങ്ങളാ സമയം ആഹ്
പണ്ടത്തെ രീതിയാണ്
അതെ അതെ പണ്ടത്തെ രീതിയാണ് എന്താ പറയാക്ഷെ ഉമ്മമാരില്ലാത്ത വീട്ട്ക്ക് നമ്മക്ക് പോവാനും ഇഷ്ടല്ലട്ടോ നമ്മള്മ്മ മ്മ എവ്ട്ക്കേലും പോവാണ്ന്ന് പറയുമ്പോ ആഹ് ന്നാഞാൻ വരുന്നില്ലനെ ഞങ്ങൾ പറയുള്ളൂ കാരണം നാക്മക്ക് ഉമ്മാല്ലാനാ ഞാമ്മക്കങ്ങട്ട് പോവാനിഷ്ടല്ലല്ലോ ആഹ് ഉം എന്താണ് വെക്കേഷൻല് എവിടക്കെങ്കിലോക്കെ പോയിരുന്നോ
ആഹ് വെക്കേഷൻല് ഞങ്ങള് കൊറെ ട്രിപ്പൊക്കെ പോയി ഞങ്ങളിവ്ടെ വയനാട് ഞങ്ങളിവാടെ വയനാട് റിസോ ട്ലൊക്കെ പോയി
ഏഹ് വയനാട് റിസോട്ലൊക്കെ പോയോ
ആഹ്.. അവ്ടെ നല്ലെ രസള്ള കായ്ചകളൊക്കെ കൊറേ കണ്ടു.
ആഹ് എങ്ങനേന്നു, എ, എപ്പെയേര്ന്നു സ്റ്റേ
ഞങ്ങള് അവ്ടെ രാവിലെ പതിനൊന്നുമണിക്ക് അവ്ടെ ചെക്കിൻ ചെയ്ത് പിന്നെ പിറ്റേ ദിവ്സാണ് അവ്ടിന്ന് പോന്നത് നല്ലെ കസിൻസിൻ്റൊക്കെ കൂടെ പോയി നല്ല അടിച്ചു പൊടിച്ചു വന്നു ഞങ്ങള്
ആഹ് ശരി ആ.. നമുക്കെല്ലാരും ഏഹ് റിസോർട്ടക് ആമ്പോ കൊറേ ആള്കള് വേണം അമ്മള് ഒറ്റക്ക് അങ്ങനെ പോണേക്കാളും രസം കുറേ ഫാമിലി
ഉം.. അതെ കൊറേ ആൾക്കാര് കൂടുമ്പൊ ഭയ്ങ്കര, നല്ല
ആഹ് നല്ല വൈ ആഹ്. നല്ല വൈബില്ലാള് കളാവും വേണം, പിന്നെ ഇങ്ങളെമ്മെക്കെ നല്ല വൈബാണല്ലോ അപ്പൊ പിന്നെ
അതെയതെ
രസായിരിക്കും ഞങ്ങളും ഞങ്ങൾ എന്താ പറയ ഞങ്ങള് ഞങ്ങള് മാത്രായ്റ്റ് ഞങ്ങളിങ്ങനെ ബന്ദിപ്പൂര് ആ വയി പിന്നെ വയനാട് പോയിര്ന്നു പിന്നെ മക്കക്ക് അങ്ങനെ എവിടെകേങ്കിലും, ഇങ്ങനെ ചെറിയതായിട്ട് ഇപ്പയ്ന് അമ്മ്ക്ക്ന്ന് പറയുമ്പൊ ഏഹ് അട് ത്തട്ത്തൊക്കെങ്ങനെ ടീഷോപ്സും കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊരു ടീഷോപ്പിന്റെ അട്ത്തെന്നെ ത് അങ്ങനെ ഈവനിങ്ങൊക്കാമ്പോ അവ്ടെ കുട്ടികൾക്ക് കളിക്കാനുള്ള റെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ
ആഹ്
അപ്പം എന്താപറയാ ആഹ് ഫോ അങ്ങനെ ആയ്ട്ട് ഞമ്മക്ക് ഞാൻ പറയാ ആഴ്ചേൽ രണ്ടൂവസെങ്കിലും ആ ചായ കുടിക്കാ പോവാഞ്ഞാലൊരു മെൻ്റൽ സ്ട്രെസ്സാണിന്ന് പറയാരുന്നു ഞാന് നമ്ക്ക് എവ്ട്ക്കേങ്കിലൊക്കൊന്ന് പോണല്ലോ
ഉം അതിങ്ങനെ ശീലായി കഴിഞ്ഞാ അമ്മക്കിങ്ങനെ വീട്ടിലിങ്ങനെ വെറ്തിരിക്കാൻ പറ്റ്ണില്ല
അതെയതെ നമുക്ക് പിന്നെ ഇങ്ങളെങ്ങെനെ ചായുടിക്കാന് അവ്ടെക്കെ ഇതില്ലേ, ഇങ്ങള് പോകലില്ലേ
ഓഹ് ഞങ്ങളടെ കൊറേ കടയൊക്കെണ്ട്. ഞങ്ങളെവ്ടെ പോവാറിണ്ട്
അ ശരി ഇപ്പൊ ഓരോ ഏ അട്ത്തെട്തെന്നെ കടകള അപ്പമ്മ അതിനൻസ് സര്ച്ചിള്ള ഫുഡ്ഡിനൻസര്ച്ചിള്ള മാറ്റത്തിനൻസര്ച്ച് അമ്മളിങ്ങനെ എവടെ പുതിയത് വന്നിട്ടിണ്ട്. അല്ലെങ്കി ഇവിടെ ഓഫറിണ്ട് അല്ലെങ്കി അത് അമ്മുക്കൊന്ന് രുചി, നമുക്കൊന്ന് ടേസ്റ്റെയ്ത് നോക്കണം. അങ്ങനെ പർഞ്ഞിട്ടൊക്കെ നമ്മള് ആഹ് പോവും അതെ, അപ്പോന്നുവച്ചാ നല്ല രസാണ് നംള് യാത്രാന്ന് യാ ത്ര ചെയ്യുമ്പമുക്ക് മനസ്സിന് ഭ്യങ്കരായ്റ്റില്ലെ ഒരു റിലീഫ് കിട്ടും. അമ്മക്ക് അമ്മളെ മനസ്സിൽ ആഹ് അമ്മളെ വീട്ടിലിന്ന് അമക്കെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്ത് ഇനിപ്പ ചെറിയെ എന്ത് കാര്യായാലും അമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മളെ മനസ്സിന് മൊത്തൊരു ഒരു കൂൾ എഫെക്റ്റാണ്. ആഹ് അതെ റിലാക്സേഷനാണ് അപ്പൊ പിന്നെ ഇൻക്ക് യാത്ര ചെയ്യാൻ ഭയ്ങ്കരെ ഇഷ്ടാണ് എല്ലാരും ഇന്നോടിങ്ങനെ പറെം എന്താ പറയാ അത്രേ ലോങായ്ട്ടൊന്നീ സമയത്ത് പോവാൻ പറ്റില്ലാ ന്നൊക്കെ പറയും. എങ്ങനെ പോയി വന്നെന്നൊക്കെ ചോയ്ക്കും ഷെന്നാലും നമ്മുക്ക പോവാന്ന് പറയുമ്പോ നമുക്കൊരു രസാണ് പിന്നെ കൂടു, ഇങ്ങനെ കഞ്ചസ്റ്റഡായിട്ടൊന്നും പോകാനിപ്പം കയ്യില ഇന്നാലും
ഉം.. ഉം.. കാർലായിരിക്കൂ ലെ യാത്ര
തന്നെയാണ്, പക്ഷെ കൊറെനേരമിങ്ങനെ കുത്തിരിക്കുമ്പളേ ഫോൺ കുത്തിട്ടേക്കവളെ ജട് പോയ്ട്ത്തോ പിന്നെ എന്നിട്ട് എന്താ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇവിടെ എന്റെ ഫോണല്ലല്ലോ എടുത്തത് ഓള് അവിടെന്ന് പോയോക്കിക്കിയ നീച്ചാണ്ട്
എന്താണ് അവിടെ ഒരു സംസാരം
ആ അവിടെ ഒരാളുണ്ട് ഇങ്ങനെ വെറുതെ അവള ഇങ്ങനെ നീക്കൂല അവിടെ ഇങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കോ പറയുണ്ടകന്ന്
അതാര
അത് ഞാൻ എന്റെ സിസ്റ്ററിന്റെ മോളാ ആ
ഉമ്മൻ്റെ വീട്ടിലാണോ
ആഹ് ഞങ്ങളെ എല്ലാരും ഉമ്മന്റെ വീട്ടിലാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ഒഴവുണ്ടായപ്പോ ഇങ്ങനെ വിളിച്ചതാ വർത്താന ഒക്കെ അറിയാലോ എന്ന് വിചരിച്ചിട്ട് നാള് കണ്ടപ്പോ സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ
ആഹ്
അങ്ങനെയൊക്കെ പറ അങ്ങനെത് ഓരോരുത്തര ഓരോ ഇതാണല്ലോ എല്ലാരും ഒരേ പോലെ ആവില്ലല്ലോ പക്ഷെ ഞങ്ങളും വലപ്പോലെ ഒന്നല്ല
ഓ
എന്റെ വേറൊരു സിസ്റ്റർ ഉണ്ട് ഭയങ്കര റ്റാണ് എന്നലെ രാത്രി പാവണ്ട് അങ്ങനെയല്ല ലേറ്റ് ഓണ ആക്കി ഉറങ്ങിന്ന് തോന്നുന്നു
ഓ
ഉം അല്ല ഓണ എന്താക്കീട്ട്
ഉം
പിന്നെ ഓണ ആക്കി തോന്നണത് എത്ര അഞ്ച് മിനിറ്റ് അത് എന്നാത്തി അതി പിന്നെ പിന്നെെന്താണ് ങ്ങെ എന്ത് ചിരിക്കണ എന്തായിരുന്നു ഡ്രസ്സൊക്കെ എടുത്തിരുന്ന പെരുന്നാൾക്ക്
ഞാന് നല്ലൊരു കിളിപ്പച്ച ചുരിദാറെ എടുത്തു നല്ല വർക്കൊക്കെക്കെള്ള
ആഹ് ഹെവി ആയിട്ടുള്ള പാർട്ടി വേറല്ലെ ഇപ്പ എല്ലാരും പാർട്ടി റ്റി വയർ ആണല്ലോ
ഉം പിന്നെക്ക് നല്ല കമ്മല് വള ചെരുപ്പ പ്പ് അങ്ങനെയൊക്കെ എടുത്ത് നല്ല
ആഹ് അ ശരി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക്ല്ലേ
ആഹ് ഇപ്പൊ പുതിയ കുപ്പിവളകളൊക്കെ ഉണ്ടല്ലോ പല മൾട്ടി കളർ ആയിട്ടൊക്കെ ആ അതൊക്കെ വാങ്ങയിരുന്നു
ആഹ് നല്ല നല്ല നല്ല ഭംഗിയായിരിക്കും അത്
എന്റെ എന്റെ ഫോട്ടോ കണ്ടില്ലായിര്ന്നോ
ആഹ് നല്ല ഭംഗിണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു നല്ല രസണ്ടായിരുന്നു മേക്കപ്പ ഒക്കെ ഇട്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലട്ടോ മേക്കപ്പി ആദ്യം നല്ല ഭംഗിയുണ്ട്
ആഹ്
നല്ല രസംണ്ടായിരുന്നു കാണാൻ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഉം പിന്നെ എന്താപ്പം ഞാൻ വിചാരിച്ച ഞാൻ ഞാൻ സാധാ ഒരു കഷ്വാൽ ഡ്രസ്സായിരുന്നു കൊടുത്തിരുന്നത് പാർട്ടി വെയർക്ക് പോയില്ല പാർട്ടി വെയർ ആകുമ്പ പിന്നീട് അത് എനിക്ക് ഇടാനൊരു കംഫോർട്ടബിൾ അല്ലാന്ന് വിചാരിച്ചിട്ടേ
ആഹ് പാർട്ടി വെയർ ഒക്കെ വാങ്ങിച്ചാ നമക്ക് എപ്പഴ എപ്പഴും ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ നമ്മള് സിമ്പിളായി ക്യാഷ്യനായി വങ്ങ നമുക്ക് എപ്പോഴും ഇടാൻ പറ്റും
ആഹ് അതെ പിന്നെ നമുക്ക് പറഞ്ഞൽ ഇപ്പഴത്തെ കാലത്ത് ഒരു ഡ്രസ്സ് ഒരു സ്ഥലത്ത് കിട്ടാല് പിന്നെ പിന്നെ നമക്ക്ത് ഇടാ തന്നെ മടിയാണ് ഇപ്പത്തെ എല്ലാർക്കുംല്ലേ ഭയങ്കര ഡ്രസ്സിന് അട ഷനാണല്ലോ നമ്മളൊക്കെ എല്ലാരും ഒരു എന്താ പറയാ പക്ഷെ ഇപ്പ അതേപോലെ പാർട്ടിവെയറൊക്കെ ആവുമ്പോ അത്യാവശ്യം ഹൂജ്എമൗണ്ടായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ എന്താ പറയുക പിന്നീട് നമുക്കത് ആ ഒരു ഫോട്ടോ ഇട്ടാ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാ പിന്നെ നമുക്ക് അതിടാനും ഉപയോഗിക്കാനും മടിയാരിക്കും കുപ്പ
ഉം ശരിയാണ്
ഉം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഏതായാലും നല്ല ഇതുണ്ടായിരുന്നു പിന്നെ ഏഹ് നല്ല രസണ്ടായിരുന്നു ഡ്രസ്സ് പിന്നെ നിന്റെ സിസ്റ്ററിൻ്റെ ഡ്രസ്സും ഒക്കെ നല്ല രസണ്ടായിരുന്നു
ഉം
ലൈറ്റ് കളേഴ്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഉമ്മാന്റെ ഡ ക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപെട്ട് ഒരു കോട്ടൺ ഡ്രസ് ആണല്ലോ താത്താന്റെ ഡ്രസ്സ് അതെനിക്ക് ഒന്നുംപാട് ഇഷ്ടായി അത് മ്മാടെ ഒരു സ്റ്റാൻഡേർഡ്ണ്ട് അതിൻ്റെ പ്രിൻസ് ഒക്കെ
ആഹ് പിന്നെ നല്ല സുഖാണ് കംഫ
ആ കംഫോർട്ടബിൾ ആ അതെ അതെ അതും ഈ പറഞ്ഞ അതുപോലെ നമുക്കിപ്പ മോഡസ്റ്റ് വെയർ അല്ലെങ്കിൽ സാധാ ഒരു ഡ്രസ്സ് ഇടുമ്പോലെ നമുക്ക് എല്ലോടുത്തും ഇട്ട് പോവാാം പാർട്ടിവെയർ പോലെയല്ലോ ആ ഡ്രസ്സ് പിന്ന അത് മെയിന്റയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല പാർട്ടിവെയറൊക്കെ ആമ്പോ നമ്മള് മെയിന്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം ഡ്രൈവാഷ് കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അപ്പളേ ആ കേടായിപ്പോകും നമ്മളയിൻ്റെ നമ്മള് ഡ്രസ് ൻ്റെ ക്വാളിറ്റി എന്ന് പറയണം നമ്മള് ഉപയോഗിക്ക്ന്നേന് അനുസരിച്ചും അതിൻ്റെ അത് ആ കൊണ്ടു നടക്കുന്നേനും അനുസരിച്ചൊക്കെ ആണല്ലോ
ഉം അത് ശരിയാ
പക്ഷെ ഇപ്പെ എല്ലാരും ഒരു പ്രാവശ്യ ട്ടാ പിന്നെ പറഞ്ഞ ആ ഒരു മെ ത്തെടുക്ക് പോണോണ്ട് അവര് ആരും അതിലും ഒരു ശ്രദ്ധ കൊടുക്കണില്ല
ഉം
അങ്ങനെ പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് എന്നിട്ട് ചായ കുടിച്ചോ രാവിലെ
ആഹ് ചായൊക്കെ കുടിച്ചു ഇവിടെ ദോശയും പിന്നെ ചട്നിയാരുന്നു.
ഓഹ് അത് ശെരി ദോശയും ചട്നിയാണോ എന്നിട്ട് ഇഷ്ടാണോ ദോശയും ചട്നിം
ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ചട്നിയ ദോശക്ക് ദോശ കാട്ടിലും ചട്നിക്ക് മറ്റേ ഇഡ്ലിയാണ് ഇഷ്ടം എൻക്ക് ഇഡ്ഡ്ലി ഇഷ്ടാണ്
ഉം ഞങ്ങള് ഇഡ്ഡലി ഇണ്ടാക്കാറില്ല നിങ്ങള് എങ്ങനെയാ ഇഡ്ഡലി ഇണ്ടാക്കുവോ
ഞങ്ങള് വല്ലപ്പോഴൊക്കെ ഇണ്ടാക്കാറുള്ളൂ ഉമ്മ അങ്ങനെ ഇങ്ങട്ട് ഇണ്ടാക്കി തരാറില്ല
ആ അത് ര ത്തി നമ്മള് മാവൊക്കെ അരച്ച് വെക്കണല്ലോ പൊന്ത പൊന്താനും വേണ്ടീട്ട് അപ്പോ ആ അതൊണ്ടായിരിക്കും
അതൊണ്ടന്നെ ഭയങ്കര ഇഷ്ടാണ്
ആ പക്ഷെ ഞാൻ എനിക്ക് വലിയ ഇഷ്ടല്ലട്ടോ ക്ക് ഇനി ഇണ്ടാക്കിയാ തന്നെ പുളിയൊന്നും വരാത്തത് വേണം പുളിയുള്ള ദോശ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടല്ല
ആഹ്
ചട്ണി ഞാൻ ചട്ണി അങ്ങനെ കൂട്ടാറില്ല ഓരോര് ത്രക്കും ഓരോ ടേസ്റ്റാണ് ചിലോൾക്ക് ഈ തമിഴ്നാടൻ സ്റ്റൈല് ഫുഡ് ഭയര ഇഷ്ടായിരിക്കും അത് പുളിപ്പും ദോശ നെയ്റോസ്റ്റ് അങ്ങൻത്തെ അതൊക്കെ ഒത്തിരി തമിയ് ആ ഒരു അങ്ങട്ട് പോകും തോറും അങ്ങൻത്തെക്കൊരു ഫുഡാണല്ലോ ആ ചിലോൾക്കത് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് എനിക്ക് എന്തോ അതന്റെ ഹസ്ബന്റനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കത് ഇഷ്ടവു ഇല്ല. ഞാനത് ഉണ്ടാക്ക ക്കാറു ഇല്ല. എനിക്ക് പുളിപ്പ് വന്നാ എനിക്ക് കഴിക്കാൻ കഴിയില്ല. നായിക്കോട്ടേട്ടോ ഞാൻ വിളിക്കാവേ.
ആ എന്നാ ശരി.
ഉം